ഹലോ ആഹ് കേക്ക്ണ്ണ്ണ്ട്
ഓ ബ്റോവിടെയ നാട്ടിലാ
ആഹ് ഞാനിപ്പ നാട്ടിലാ.
എ മാണോ
മഴ മഴ ഇപ്പം വല്യ മഴയില്ല എങ്ങ എടക്കിടക്ക് ചാറന്നൊക്കെ ഉണ്ട്.
ഓ ഓ ഓ ഓ
ഇപ്പോലങ് പെയും.
ഏ ആഹ് അവിടെ എ യ്യോ അതതേ അവസ്ഥന്നാ. പെയ്യോ നല്ലാം പെയ്യോ അല്ലേ പെയ്യൂല. വെയിലുണ്ടാവും പിന്നെ വെട്ട കൊണ്ട് പെയ്യോ ആ വസ്ഥ
ആഹ് ഹാ. പിന്നെ അവിടെ എന്തുവാ.
വിഷുന് ട്രസ്സ് എടുത്തിനോ
ആഹ വിഷുവിന് ആ വിഷുവിന എടുത്തരുന്നു ഞങ്ങളെവിടെ അറിയാനൊരു കടയുണ്ട്
ഏ
അവിടുന്ന് ആ അവിടുന്ന് ഡ്രസ് എടുത്ത്. പിന്ന പിന്നെ ഈ ഇടക്ക് ഒന്ന് എടുത്ത്. ചെലന സ്റ്റുട്ടിയിൽപോയൊക്കെ എടക്കാറാണ്
ആഹ് സുഡിലെങ്ങനെ വലേറും ഉണ്ടോ
സുഡിയോയിൽ വില അ മറ്റേ
ഉം
വില കുറവുണ്ട് ഓഫർ ഒക്കെ ഉണ്ടായിരുന്നൊന്ന് അറിയട്ടെ ഞാൻ പോയപ്പം ഏഹ്. ഉടുപ്പൊക്കെ ഉണ്ട് മുന്നൂറ് നാന്നൂറുപയ്ക്ക് പാന്റെക്കെ നല്ല കൊഴപ്പൊല്ല പക്ഷേ ഈ ഉടുപ്പിന്റെ വലിയ ക്വാളിറ്റി ഒന്നുംണ്ട.
ആഹ എന്താ അത് ശരിയാ.
കൊഴപ്പൊല്ല ഫാൻ ഫാൻറും ആ കൊഴപ്പല്ല ഞാൻ പണ്ട് മേടിച്ചായിരുന്നു ഒരു ടീഷർട്ടും, ഒരു പാൻറ്മേടിച്ചായിരുന്നു ആ ടീഷർട്ടൊക്കെ ഇപ്പം പിന്നെ നെ വെല്യയ കൊഴപ്പല്ല എന്നാലും പിന്നെ അടിൽ വലിഞ്ഞോലെ ഉണങ്ങിയിട്ടുണ്ട്
ആയി ശരി, ആയി ശരി, ആയി ശരി.
ഉം അപ്പൊ വല്യയ ക്വാളിറ്റി ഒന്നുമല്ല പാന്റ് കൊഴപ്പില്ല
ഓ ഓ
കൊഴപ്പല്ല പാന്റ്
ഉം
പിന്നെ മോളെക്കെ പോയി എടുക്കാം നോക്കുന്നു
ഏ ഞാൻ പിന്നെ ഈ ഇരുന്നൂറ് ഉറു പേയ്ക്കൊക്കെ പിന്നീം കിട്ടുല്ലോ അടുക്കലുണ്ട് ആ ലാഭ ആ ആ അത്യാവശ്യം നല്ല ലാഭം ഇരുന്നൂറു പ്പിം
ഇതിനു ചെന്നെ ആ ഞാൻ പോയപ്പം കണ്ടില്ല
പിന്നൊക്കണ്ട് നല്ല ലാഭാ. അത്യാവശ്യം നിക്കും. ഞാൻ തന്നെ ഇപ്പ ബന്നിനും കിട്ടും കൊറെ കൊറെ ഏറെ നിക്കും ചെയ്യും ഒരു കുഴപ്പം ഉണ്ടാവൂില്ല
ആഹ
ഉ ഞാൻപ്പ എടുത്ത അവിടെ നടത്ത പിന്ന ഇപ്രാവശ്യം ബാൻറിന് നല്ല കളക്ഷൻ ഉണ്ട് സാധാരണ പെനിന്റെ കളക്ഷൻ കുറയറാ
ആ അതുമല്ല മറ്റേ ഇപ്പൊ മറ്റേ ഉടുപ്പൊക്കെ ഇപ്പൊ കൊറെ കാണത്തില്ല അപ്പൊ
ആ് ആ ആ ആ ആ നമ്മക്കുള്ള സൈസും കിട്ടുമോ ഉ
സെയിം ഇതായിരിക്കാം സെയിം ഡിസൈൻ ഇല്ല അപ്പൊ
ഉം ഉം ആഹ അതന്നെ അങ്ങനത്തെ ഇഷ്യു ഉണ്ട് പെട്ട ഒരെ ഇത് ഉള്ളോണ്ട് എല്ലായിടത്തും കാണാൻ ചാൻസ് ഉണ്ട് പാന്റ് കൊടുക്കണ നല്ലാ പാന്റ്ടുണെങ്ക കുഴപ്പമില്ല ഷട്ടക്കെ അത്ടുത്തിുണ്ടെങ്കിൽകുഴപ്പമാ
ആഹ പാന്റ് എടുക്കാം ആഹ
മം പാന്റ ഇട്ടാൽ കുഴപ്പമില്ല പാന്റ്ന്നെ അങ്ങനെത് ശ്രദ്ധിക്കൂല്ലോ പക്ഷെ
ആഹ ആഹ എടുപ്പല്ല മറ്റ പ്ലെയിൻ കളറ ആന്ന ഈ സീനില്ല
ആ ഈ ക്യാച്ച് ആയിട്ടുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റണക്കൊണെങ്കിൽ അതാവും
ആന്നാണ് പിന്നെ ചെക്കും ചെക്കും ഒന്നും വലിയതില്ലാണ്
ഉം
ആഹ
ബ്രോ നു അവിടെ സ്റ്റുഡിയോ അടുത്ത് ആ് അവിടത്യാവശ്യം വലുതാ ആ മേലേക്കൊന്നുംല്ല പക്ഷെ ആഹ്
ആഹ ഞങ്ങളുടെ ഇവിടെ താഴെ മറ്റേ വുമൻസിന്റെ മേളി മെൻസിന്റെ അത് രണ്ടേ ഉള്ളു രണ്ട് ഫ്ലോറ്
ഇവിടെ അങ്ങനെയൊന്നുഇല്ല രണ്ട് ഫ്ലോർ ആയിട്ടില്ല പക്ഷെ വിസ്തീർണമായിട്ട് വല്ലരുതാ വലിയൊരു ഗോഡൗൺ പോലെ വലുതായിട്ട്
ഓ ലണ്ടൻ ആ ആഹ്
ആ ഒരറ്റ ചെറ്റം വരെ ഉണ്ടാവും
ഞൻ ഇവിടെ കളക്ഷനും കുറവാ ന്നാ തോന്നുന്ന
ഏ നടെ കളക്ഷൻ അത്യാവശ്യംണ്ട് കളക്ഷൻ പോയാൽ കിട്ടലുണ്ട്
ആഹ അതാ ഞാൻ പോയപ്പോ അങ്ങനെ ഷർട്ടും ടീഷർട്ടൊന്നും കണ്ടില്ല
ആശരിയാ അത് ഓരോ ടൈമില് പോകുമ്പളാ ചില ടൈമില് ഇണ്ടും പിന്നെ ഓരോ തീമായിയിട്ട ചില സയത്ത് ഒരു മീണ്ട തീമ ഒക്കെ ഉണ്ടായിരുന്നു ആക്കെ നല്ല ഷർട്ട്‌ ആായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒ എടുത്തിട്ടില്ല ര തീം ബേസ് ആയിട്ട് സമയത്ത് തന്നിട്ടുണ്ട് ആ സമയത്ത് ഈ ജപ്പാനീസ് കാർപ്പ് ഇല്ലേ കാർപ്പ്ന്ന് തീമറ്റ പോണ്ട ആ തീം പേസ
മറ്റേ ഗെയിമോ
തീം മിൻറതല്ല തീ ബേസ് തീം ബേസ് ആയിട്ട് ഇങ്ങനെ ഈത് ഇപ്പൊര് ജപ്പാൻ ഫിഷസിന്റെ നിയമാനിച്ചോ അതില് ഞാൻ കണ്ട്ക്കണ് ഒരു പിങ്ക് ഷർട്ടില് ഒരു വെള്ള ഒരു വെള്ള ഫിഷൻ ഡിസൈഡ്ണ്ടായിരുന്നു അ നല്ല ഇഷ്ടപ്പെട്ടരുന്നു പക്ഷെൻ എന്നാല എടുത്തില്ല ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോടൊക്കെ പോകുമ്പോളെ ആഹ് എനിയാ എനിമയന്ന് പറയാ എനമ എനമ്മല്ലടാ കാണാ പോലെ തന്നെ ഞങ്ങൾ എങ്ങനെ കോഴിക്കോടൊക്കെ പോകുമ്പോ ഇങ്ങനെ ഒന്ന് ഒ കൂൾ ച്യ്യനെ ഒും പുറത്ത് ചൂടാവല്ലോ അപ്പൊ കൊറച്ചം ടൈമ ഒക്കെ പോകാനൊക്കെ ഇപ്പ ആരെയ വെയിറ്റ് കണ ചെയ്യണെങ്ക നേരെ പോട്ട് ഇഈ മാള് കേയറല്ലേ ചുലല്ല കറാ ടൈമും പോവും കാറ്റും കിട്ടും അതന്നെയാ മീൻ ഇപ്പ ഏത ആള് പോകവും ഏ
റേറ്റ് ഒക്കെ
റേറ്റ് എള്ളോടുത്തുള്ള സെയിം ഇന്നെ സെവന ആണത്തെ റേറ്റുള്ള
ഓ അല്ല തീം പീസ് ടീഷർട്ടേ റേറ്റ് കൂടുതലാ
ഇല്ല ഇല്ല ഒക്കെ സെയിം റേറ്റ് തന്നെയാ
ആഹ് എന്തു വേണം ഓ ഓ ഓ ഞാ ഇവിടേ ഞാനെന്നാ അങ്ങന ഇച്ചിരി ദൂരം ഉണ്ട് ഇവിടന്ന്
ഓഹ്
അപ്പൊ അങ്ങനെ പോത്തൊന്നും ഇല്ല. പിന്നെ ഇവിടെ അടുത്ത് തന്നെ പറ്റീതൊക്കെ ഉണ്ട് ആഹ് എന്താ മാക്സും
ആഹ് ആഹ്
ആഹ് പിന്നെ വേറെ ആ വേറെ ഒന്നും കൂടെ പോയി പക്ഷെ
പക്ഷെ ഈ ട്രെൻഡ്സിലും മാക്സിലും വെല കൂടുതലാണ്. ഈ അങ്ങന്ത്തൊര്ഷ്യൂണ്ട്. ഇപ്പൊരു ഷർട്ടൊക്കെടുക്കുമ്പോ ആയിരത്തഞ്ഞൂറൊക്കെയാ ചോദിക്
ആഹ് ചെലപ്പോ ആ സെയിം ഷർട്ടാരിക്കും അവിടെ! ആഹ് അതാ ഞങ്ങളങ്ങനാ ചെയ്യുന്നേ ആദ്യമേ സുഡിയോയിൽ കേറും പിന്നെ മാക്സി കേറി നോക്കും. പിന്നെ ട്രെൻഡ്സ് ഇതെല്ലാം അടുപ്പിച്ച അടുത്തടുത്താ-
ആഹ് അങ്ങനെ അങ്ങനെ .
ആഹ് നോക്കി പിന്നെ ലാസ്റ്റ് പിന്നെ സ്റ്റുഡിയോ കേറി ചെലപ്പോ ആഹ് ഇപ്പൊ അന്നന്നെ
ആഹ് ആഹ് ആഹ്
അങ്ങനെ കറക്റ്റ് കിട്ടോ? റേറ്റക്കെ
ഓഹ്‌ ഓഹ്‌
പക്ഷെ എത്ര നോക്കിയാലും സുഡിയോയിൽ ആള്
ആഹ് ണ്ട്. ആടാ നാളെ അത്യാവശ്യം നല്ല ആള് ഉണ്ടാവല്ണ്ട് ഉം ഈ ഈ മറ്റേ ഹോൾഡ് ഹോൾഡേസല്ലേ ഇയ്യ് തന്നീ ണ്ടാവലൊ ചെല ഫെസ്റ്റിവെല് ഒക്കെ വരില്ലേ ആ സമയത്തൊക്കെ അടുക്കാൻ പറ്റില്ല അടുക്കാൻ പറ്റില്ലാ എന്നല്ല ബില്ല് അടിക്കാൻ കഴിയില്ല ബില്ലടിക്കാൻഅമ്മാര് ഞാന് ഒരുവട്ടം ട്ടോ ഇങ്ങനെ വേട്ച്ചുണ് വേടിച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോയതായിരുന്നു പ്പൊ എക്സ്ചേഞ്ച് കൗണ്ടർ ഉണ്ടാവൂല്ലേ. ആ കൗണ്ടറിക് തന്നെ പോവാൻ കഴിയില്ല. അത്ര വരി അങ്ങനെ ആൾക്കാരും ഉം
ആഹ ഞാം ആ ഞാൻ അങ്ങനെ പോയപ്പോയ് സ്റ്റുഡിയോയിൽ ആളായിരുന്നു. മാച്ച് കേറിയപ്പം ആമാച്ച് രണ്ട് ഫ്ലോറ. അവിടെ ഒന്നും ആള് പോലും ഇല്ല ഏ
അത് വെല കാണണം അവര് ഒന്നാമത്, പിന്നെ ഒന്നാമത് സ്റ്റുഡിയേറ്റാറ്റന്റി ഇല്ലേ
ആഹ് മറ്റേ അതോ
മാക്സും അതാര്ന്നൊ
ആഹ് ആഹ്
ഉം ഉം
ചെലപ്പോ പോയത് കൊണ്ട് മറ്റേ ഇത് ഇട്ടത്തില്ല സെയിം ഷർട്ട്‌ ഒക്കെ ആയോണ്ടായിരിക്കും
ആഹ് അതെറ്റാവും ഉം. ഇനി നോക്കലിൽ ആഹ് നോക്കല്.
അല്ല വെല കൂടിയ ഷർട്ടും ചെല കടയിനൊക്കെ ആൾക്കാാര് എടുക്കാറുണ്ട്. നനിബി അറ്യാവുന്ന ഒരു. ട്ടൊടെന്ന അവിടെ ട്ടൊ ഷർട്ട്‌ തന്നെ തൊടങ്ങുന്നെ അയ്യായിരം രൂപയ്ക്ക്യൊക്കെയാ.
ആഹ് ഈ ചെലവർക്ക് ഈ ബ്രാൻഡഡ് സാധനം വേണം നിർമ്മുന്നുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ
ആഹ് പക്ഷെ അത് നല്ല ഇതാ. കൊണ്ടുവരുമ്പോഴ അതും അങ്ങനെ ആ ഒരു ഒരു ടീഷർട്ടിന്റെ ഒന്നേ കാണൂ ആഹ് പ്പങ്ങനെയല്ലാ അപ്പൊ ഒ ഒരു മോഡല് വാണം അപ്പം.
നല്ല ഈടും നിക്കും
ആഹ് അത് പോവായിരിക്കാൻ ആൾക്കാരങ്ങെ വരും പെട്ടെന്ന് പെട്ടെന്ന് പടിച്ചിത്പെട്ടെന്ന് എടുക്കാൻ നോക്കും അപ്പൊ അവര് അവരിപ്പോ എത്ര റേറ്റ്ട്ടാലും ആ സാധനം അങ്ങട് പോകും ആഹ് അങ്ങനൊക്കെ ഏഹ്
ഓൺലൈന ഷർട്ടക്ക എടുക്കലുണ്ടോ ഷർട്ട പാൻറക്കെ
ഓൺലൈ ആ ഓൺലൈനിന്ന് ആ ഞാനിപ്പോ പറഞ്ഞ ഒരു ഓൺലൈൻനഒന്ന്
ആഹ് ആഹ് ആഹ്
ആഹ ഓൺലൈനിന്ന് ആഹ് അതൊരു രസത്തിനാ അവര് ഇതൊക്കെയ ഉണ്ട് റീഫണ്ടും
ഓ ചില സൈറ്റ് ഒന്നും അയിന് കൊഴപ്പക്കാരൊക്കണ്ട്അങ്ങനെ കമ്പിനിക്കാരൊക്കെ എടുത്തിട്ടെ വരുമ്പോ ഒന്ന സൈസ് കുറവ സൈസ് കൂടുതൽ പിന്നെ റീഫണ്ട് ഇതൊക്കെ ചോദിച്ചിട്ടു ഇവര് തരും ചെയ്യില്ല അങ്ങനത്തെ
ആഹ ചിലരാ അത് മറ്റേ ഒ ബ്രാൻഡഡി പോണം ആ ഇത് നോക്കുവാണെങ്കിൽ കമ്പനി വലുതാക്കാൻ നോക്കുവാണെങ്കി അവര് ഇന്തൊക്കെ തരും റീഫണ്ടും
ഓഹ് ഇതൊരുത്തന് ഞാൻ ഓന് പര്ഞ്ഞിഞ് ഓൻ ഇങ്ങനെ ഓനങ്ങനെ മേടിച്ചിട്ട് സൈസ് ചെറുതാണ് റീഫണ്ട് ചോദിചപ്പ റീഫണ്ട് എ
ആ
ഉം
ആ ഓച്ചാ അത് ചിലപ്പോ ഇതൊക്കെ കുറവായണ്ടായിരിക്കും
ആഹ അതന്നെ
ആഹ് ആഹ് നല്ല ഇതൊക്കെ ഉണ്ട്ന്ന് തോന്നുന്നു പിന്നെ മറ്റേ നമ്മള അവ്ടെ ഇതിനകത്ത് ഫ്ലിപ്കാർട്ടിൽന്നൊക്കെ ഉണ്ട് അവിടെ റേറ്റ് കുറവാ പക്ഷേ ഫ്ലിപ്കാർട്ടിനടുത്തൊന്നും കൊഴപ്പൊന്നു ഇല്ല പറഞ്ഞ വന്ന തൊക്കെ
ആഹ ആ ആ ആ ആ
ആ ആ
അപ്പൊ ഈ വേൾഡ് കപ്പ് ആയിട്ട് അഭിനീഷോ
മീശോയിലും ഷർട്ട്ഷർട്ടൊക്കെയുണ്ട് പക്ഷേ
ഉം
റേറ്റും കുറവാ ക്വാളിറ്റിയുടെ കാര്യം പറയാണെങ്കിൽ ആ വീട്ടിൽ ഉപയോഗിക്കാ അത്ര കുഴപ്പമില്ല നല്ലതാ
അത് ശരി അത് ശരി അത് ശരി
ഒക്കെ
ഈ വേൾ്ഡ്കപ്പായിട്ട ജേഴ്സിക്ക് വില കുറവുണ്ടോ അവിടെ
ജേഴ്സി ആ ജേഴ്സി സാധാരണ വില ഓൺലൈനി എനിക്കൊന്ന് കൂടുതലാന്ന കട പോയ
ഉം ആ് അതിന് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടയ പോയിട്ട് കൊറെക്കെ മ്പ് ആ ആഗ്രഹിച്ചൊക്കെ റോൾഡ ഔട്ടണ്ടാവുക
ആഹ് ആന്ന് ആന്ന് ആന്ന്ഞാൻ അങ്ങനെല്ല ഞാൻ കടയിൽ പോയപ്പോ മറ്റ ഏഹ് പോർച്ചുഗലോക്കിയാ പോയാ
ആ ആ ആ റൊണാൾഡോ അല്ലേ
ആ് അപ്പൊ അതൊക്കെ സോൾഡ് ഔട്ട് ആയി ബാക്കി അർജന്റീനയുടെ അവരുടെ ഇത്കണ്ട ബാക്കി എംബാ പേരൊക്കെ ഇത് സോൾഡ് ഔട്ടാ പക്ഷെ ഓൺലൈനി കിട്ടും പക്ഷെ റേറ്റും കൂടുതലാ ആ ആ
ട്ടെന്ന് ഉണ്ടാവൂല ഉം ഉ എന്നാന്നാ ശരി ബ്രോ
ഏഹ് എന്തോ
ഓ് ശരിന്നാ ശരി ബ്രോന്ന
ആ ശരി ശരി ശരി.